ഹലോ ആഹ്
ഉം പിന്നെന്താ വേറ
ട്രിപ്പൊക്കെ പോയിന്യോ ഈ വെക്കേഷൻല്
ആഹ് ഈ ആഹ് ഈ വെക്കേഷൻല് ഒന്ന് ചെറുതായിട്ട് ഒന്ന്
ഉം എവിടെ ലാസ്റ്റ് പോയ ട്രിപ്പ്
ലാസ്റ്റ് പോയേ ഞങ്ങള് പിന്നെ ന്നേ മൂന്നാറേനും പോയ
അതെയോ ആഹ് ഞമ്മളും മൂന്നാറാ പോയത് നല്ല എന്താല്ലേ അവിട്ത്തൊരു ഭംഗി ഇഷ്ടപ്പെട്ടോന്നു കോയ്പ്പല്യ ഉം
നല്ല ഭംഗ് പ്രകൃതി ഭംഗി നല്ല ആസ്വദി
ഉം ഉം ഒരു നമ്മക്ക് വിയാരിക്കും പടച്ച റബ്ബേ റബ്ബ് ഉണ്ടാക്കിയ ഒരു സ് സ്ഥലം തന്നാണല്ലോ ഇത് ന്ന് ല്ലേ അതൊരു
പിന്നേ ബോട്ട് യാത്ര ഒക്കെ ചെയ്തീനോ
ആഹ് ബോട്ട് യാത്ര യ്തിന്ന് ഫാമിലി ഫാമിലി ആയിട്ട് പോയിന് നല്ല നല്ലൊരു എ ജോയ്മെന്റ് തന്നെയാ അത് അതേപോലെ അമ്മള് ഒരു റൂമ് വാടക ക്ക്ന്ന് റഞ്ഞാല് ചെറ്യേ ഒരു റൂമ് നമ്മൾ മൊത്തായിട്ട് ഒരു പത്ത് പതിനെട്ട് ആൾക്കാരുണ്ട് ചെറിയെ കുട്ടികളെ കു ട്ടിയാളടക്കി പക്ഷെ ഒരു റൂമു ഒരു ഹോളു ള്ള ഒരു റൂമെട്ത്തിട്ട് എല്ലാരുമ്പാട അട്ടിക്ക് കെടന്ന് അതൊക്കെയ്നിയൊരു
ഇതൊക്കെയാണ് അയിന്റെ ഒരു അയിന്റെ ഒരു എൻജോയ്ന്ന് പറയുന്നത്
ആഹ് അല്ലാ
ത്പ്പോ ഞമ്മ അല്ലാഞ്ഞാല് നമ്മളെ വീട്ടില് ഒരാക്ക് ഒരു ബെഡ് അങ്ങനൊക്കെയാണല്ലോ ഇപ്പോ ആരും ആ ഒ ആരും തൊട്ട് കെടക്കൂല്ലാ അപ്പൊ അമ്മള് എല്ലോട്ത്തും കെട്ക്കും
ഉം എന്താ ഹരം അയിന്റെ ഒരു ഇത് എല്ലാരുമ്പാടെ കൂട്
അത് വേറൊരു രസം തന്നെയാ അങ്ങനൊക്കെന്നെയാണ് ആയ് ഫാമിലി ട്രി പ്പിന്റൊരു ഗുണംന്നറഞ്ഞാൽ അതൊ
ആഹ് അതന്നെ അമ്മള് പറയാന് ഭയങ്കര ഒരു രസായി തീർന്ന്ണത് മക്കക്കൊക്കെ കൂട്തിലെല്ലാരും എല്ലാരും ഞമ്മള് എല്ലാരും പാട ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്ത് നിന്ന് പിന്നെ പിറ്റേന്ന് പൊലെച്ചായിന് വീട്ടിലെത്തിയപ്പം രണ്ടീസം തന്നെ പറയാ
ഇബടി അന്നാ പോയ ടൂർ ഇതായി പ്പളും പറയും മൂന്നാറ് പോയി മൂന്നാറ് പോയി ഇനി ഞമ്മക്ക് പോണ്ടേ എപ്പഴും ചോയ്‌ക്യും ഇങ്ങനെ മക്കക്കതൊക്കെരു നല്ലൊരു ഓർമ്മേണ്.
അതെ ഉം. അവട്ത്തൊരു പ്രങ്ക് പ്രകൃതിനെ പർഞ് പ പർഞ് വർണിക്കാമ്മക്ക്. മ പറയ് കയ്യൂല.
പ്പ കേരളത്ത്ത്തെ ഒരു സ്ഥലം തന്നെണ്ന്ന് നമ്മ പറയാൻ കഴിയും.
അതെ ഉം. നമുക്ക് ഭയങ്കര ഒര്.
ഇനിയമ്മക്ക് പിന്നാ.
എന്ന് മുതലപ്പൊ ഫ്രീയായ്റ്റ്ത് പോണ് അന്നൊക്കെയ് കെ എസ് ആർ ടി സിയില് ങ്ങട് കേറിട്ടമ്മക്ക് മ ബടൊക്കെ പോവാം വയനാടൊക്കെ.
അയ് പറിം ഞമ്മളെല്ലാരും ഞമ്മക്കടു. പോവാ അല്ലാത്ത പോയി വെറുതെ ഒന്നും കണ്ടില്ലേലും വേണ്ടില അമ
ആഹ് ആടടെർങ്ങ ങ്ങട്ട് അ അവ്ടെടോ എർങ്ങ ന്നട്ട് പിന്നെ നമ്മ ഭക്ഷ ട്ടണൊക്കെ കയ്ച്ച് അല്ലതാക്കി ഹാപ്പി ആയിട്ട് താക്കിട്ട് പിന്നെ വൈന്നാരേതോഒരു ബസ്സിട്ട്യാല് പിന്നിം കേറി പോര അല്ലാത് ട്ടൈഞ് അങ്ങനേണ് അയ്ന്റെ നിയമങ്ങള്
ഏ അത്ഞ് ഇത്ര എത്ര അതന്നെത്ര കിലോമീറ്റ്ർ. പ്പാണ് അങ്ങനൊന്നും അറിയാ പറയാപറ്റൂല കിലോമീറ്റർടെ കണ ക്ക് ചെൽപ്പ അങ്ങന ഒരിത് വെക്കാം സാധ്യതയുണ്ട് അല്ലാതൊക്കെന്ത് സുഖാണ് എല്ലാരുംപാട കൂടിങ്ങനെ അമ്മക്ക് ഒടുക്കും പോയ്.
കിലോമീറ്ററ് കയിഞ്ഞാൽ ങ്ങനെ പൈസ വേണം അങ്ങനൊക്കെണ്ടാവാൻ മത്യാവും.
ഒള്ന്ന് ഇന്നെ ടൗണ് വരെര്ന്. ത്രേ വ ബസ്.
അങ്ങനെ നിയമങ്ങളൊക്കണ്ടാവും പറ്റങ്ങട്ട് അങ്ങനെ കൈ വിട്ടാലു ഓലും മുടി ഞ്ഞ് പോവൂലേ ഗവൺമെന്റും.
ആഹ് ചെൽപ്പങ്ങനാവും കിലോമീറ്റർന്റെരു കണക്കാവും നമുക്കൊരു ഇത്രട് കിലോമീറ്റ റ്ന്നുള്ളൊര് നെല വെക്കാൻ സാധ്യത കൂടുതലു
പ്പാട്ടൊ വയനാട്ക്ക് ഇവ്ട്ന്ന് പോവാൻ അങ്ങള് വല്ലാ ദൂരല്ല കൊർച്ച് ദൂരേള്ളു.
ഉം എട്ക്ക് പോവല്ണ്ടോ.
ക്ക് പിന്ന ചെറു ചെറ്യേ ആദ്യൊക്കെ പോയിനി ഇപ്പങ്ങനെ മക്കളൊ കയരുന്ന പ്പങ്ങനെ പോവലൊന്നുല്ല
ഉം.
മക്കള് പിന്നെ വാപ്പന്റൊപ്പരം. എട്ക്ക് പോവും ആ പിന്നെ ഉപ്പക്ക് അയ്ലൂട്യൊക്കെ വണ്ടി വണ്ടീല് പോവു പ്പൊ മക്കളെട്ക്ക് അയിലൊക്കേറ്റി കൊണ്ടോവേണ്ട്.
ഉം ഉം ശെ ഉം ഉം.
ഓര് പിന്നങ്ങനൊക്കെ കാണും ഹസ്ബന്റിന് പിന്നെ യാ ത്രനോട് വല്ല്യ താല്പര്യല്ല അയീ എൻ എപ്പഴീ ദൂരെ യാത്രേണീ വു ഞ്യ. അട്ക്കന്റെ വ വണ്ടിയും വല്ലാത്തൊക്കണ്ട് അപ്പൊ വണ്ടീന്റെ ഡ്രൈവറായനോണ്ടേ. അയ്നി യാത്ര ചെയ്ത് ചെയ്ത് ചെയ്ത് മട് ത്ത്ണ് അയ് അയിരു പുതുമ്മന്നല്ല അഹ് കാണാത്ത സ്ഥലൂല്ല.
ഉം ഉം അതന്നെ അവർക്ക് പിന്നെ ഒന്ന് വീട്ടിലൊന്ന് ഒതുങ്ങി ഇര്ക്കാന്നാവും താല്പര്യം ഉം.
ഇ ന്ന്ള്ളൊരു. ദേ ണ്ടാവൊള്ളു യാത്ര ചെയ്ത് ചെയ്ത് ചെയ്ത് ഞമ്മക്കന്നെ മടുക്കു അഹ് എത്ര കിലോമീ റ്റ്രോടിന്നൊക്കെ പറിമ്പം തന്നെ എത്ര നേരിര്ക്കണം.
ഉം ഉം ശരിയാ. ശെരിക്ക് നമ്മള് ങ്ങനെ മക്കളൊരു വർഷത്തില് ഒര്ക്കലെങ്കിലും.
മ കൊണ്ടു പോവണം ന്നാലെ നിനക്കൊരു ത്ണ്ടാവൂല്ലോ.
പോലെമ്മള് മൈസൂര് പോയീനി മൈസൂര് പോയ തേമാതിരിയേനി അത് മൈസൂര്. പോവാന് മ്മള് വിചാരിച്ചിട്ടില്ലേനെ അമ്മള് വയനാട് പോയതേന് വയനാട് വെർതേ നമ്മള് പോവാ ഇന്ന് വയനാട് പോയപ്പോ അവിടുന്ന് നമുക്ക് മൈസൂർക്ക് വിട്ടാലോ പർഞണ്ട് വിട്ട് വിട്ടതോ വിച്ചൊള്ളൂ അതവിടെ പോയി അമ്മള് സൂ ഒക്കെ കണ്ട് ഒക്കെ അമ്മള് വൺ ഡേ ടൂറായിട്ടാണ് വിചാരിച്ചത് അമ്മം ഒക്കെ കണ്ട് തിരിച്ച് പോരുന്ന സ്ഥലത്ത് പകുതി വെച്ചിട്ട് വണ്ടിക്കൊരു കേട് പറ്റി അതോടു കൂടി പിന്നെ മ്മക്ക് ആഹ് അതൊരു അതൊരു ടൈമ് പിന്നെ ബസ്സൊന്നും ഇല്ലാത്തൊരു ടൈമു ആയി അങ്ങനെ പിന്നെ അവ്ടെ സ്റ്റേ ചെയ്യേണ്ടി വന്ന് ഒരു ചെറിയ ചെറു ചെറിയൊരു റൂം വെച്ചാല് ഒരൊറ്റ ബെഡ്ഡ്ള്ള ഒര് ബ തില്ള്ള ഒരു ഐലൊരു ബാത്റൂമുള്ള ഒരു ആഹ് അത് അത് ആ ചൊല്ലവിടെ നമ്മള് പിന്നെ സാഫല്ല്യാക്കി ആഹ് ആഹ് അതെ അങ്ങനെ ആ ഒരു റൂമില് ആ റൂം
ന്തേലും അറിയാത്ത നാട്ട്കാര്
അതെ ഒരു വൃത്തിയും വെടുപ്പു ഒന്നും ഇല്ല്യാത്തൊരു റൂമാണ് നാ ട്യോ എല്ലാരുംപാടെ കൂടി അട്ടിക്ക് തീല് കെടന്ന് ഓഹ് ഓഹ് നേരം വെളുത്ത് ഇങ്ങട്ട് കിട്ടി ഏതായാലും അത് വൺ
അങ്ങനേ അതൊക്കെ ഒര് എക്സ്പീരിയൻസ് ആണ്.
അതെ വണ്ടി കേടന്നാലും ഞമ്മള് അന്ന് അൻഭവ്ച്ചൊരു സന്തോഷം കൊറേ വണ്ടിനെ കാത്ത് മ്മളോരോ സ്ഥൽ ത്ത് നിന്ന് അത് അയിനെ ഇപ്പൊഴും നമ്മള് പറയും ഒര് പെട്രോൾ പമ്പാണ് ആ പമ്പ് അവ്ടെ നിന്ന് അവ്ടെ മം അമക്ക് ബാത്റൂമ് പോവാനുള്ളെ എല്ലാ കേസുകളും മക്കള് കൊറേ ചെറിയ ചെറിയേ
കറക്റ്റ് അവിടന്നെ കേടായ്നോണ്ട്ലേ അല്ലെങ്കീ ഒയ്ഞ്ഞ ഏരിയൊ ക്കെയാണെങ്കില് അമ്മള് പെട്ടേല്ലേ
അതെ ഇഷ്ടം പോലെ കു ചെറിയ ചെറിയേ കുട്ടികളാ ക്കെ ഒരൻ ആറേഴ്
അപ്പൊ ഇങ്ങനെ അത് ഇത് ഇത് ബാത്റൂമ് പോവാന് അത് ഇത്ങ്ങനെ പറയും ചെയ്യല്ലോ മക്കള്
ട്രോള് പമ്പിലിരുന്ന് അവിടെ മക്കക്ക് ഉഞ്ഞാലാടാള്ളെ അങ്ങനൊക്കെ ഒഹ് സംഗതികളും ഉണ്ട് അങ്ങനെ എതായാലും അവിടുന്ന മ്മള് ആഹ് വേറെ സ്ഥലങ്ങളൊന്നും ആസ്വദിച്ചില്ലെങ്കിലും ഒരു ദിവസം ആ പെട്രോൾ പമ്പില് അമ്മള് ആസ്വദിച്ച് ചിറ്ച്ചി കളിച്ച്
അത്‌ ഓർമ്മയാണ് എന്നെന്നേക്കും
ഭയ്ങ്കര ഓർമ്മയാണ് ഓഹ് ഇപ്പളും അതാലോയ് ച്ചാ ചിറി വരും ഇപ്പപ്പെളും പറയും ഞമ്മള് ആ പെട്രോൾ പമ്പ് ഒന്നു കാണാൻ നല്ല ആ ക്രേണ്ട് അവ്ടെ ഒന്നും കൂടിയൊന്നു പോവാൻ
മൈസൂരൈലങ്ങോട്ടൊക്കെ പോയിട്ട് പെട്രോൾ പമ്പാണിപ്പൊ ഓർമ്മ
ഒരു ദിവസം പറഞ്ഞാ അവിടെ കഴിഞ്ഞ് കൂടി അമ്മള് അതെ
വണ്ടി അവ്ടെ ആയ്നോട് അമ്മളെ എട്ട് മാറാനും വയ്യ
അതെ ഉം നല്ലൊരു എക്സ്പീരിയൻസ് ആയ്നു അത് ഭയ്ങ്കര മറക്കാപറ്റില്ല നമ്മളെ ജീവിതത് ത്തില് മറക്കൂലാത് ഉം ഒരാക്ക് മൂത്രൊയ്ക്കാൻ അതെന്നുറിയുമ്പോക്കണു അടുത്താക്ക് മറ്റേണ്ടാവും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ പെട്രോൾ പമ്പ് ല് നമ്മളപ്പൊ സർക്കാരിനെ നമിച്ച്. അവര് പെ ഇങ്ങനെ പെട്രോൾ പമ്പില് ഒരു ബാത്ത്റൂമൊക്കെ വെക്കണ സ് സൗകര്യം വെ
അയ് ശെരിയന്നെല്ലേ ഔവ്വല്ല നമ്മളറിയാത്ത നാട് അറിയാത് ആൾക്കാരെ അറിയാത്ത ഭാഷ
അതെ നമ്മളിപ്പോ അവിടെ കുടുങ്ങിനോടല്ലേ അല്ലെങ്കില് നമ്മൾ എന്ത് ചെയ്യും
മക്കളീം
ഒരു ബാത്റൂം ആരെ അങ്ങനെ ഇട്ട് തരോ ഇതിപ്പം ആവശ്യത്തിന് വെള്ളം ത്രയീം നമ്മുക്ക് ഉപയോഗിക്കാ അത്രക്കും നല്ല നീറ്റ് വൃ ള്ള ബാത്റൂമ് ഒരു ദിവസം മുഴുവൻ നമ്മൾ ഇത്രീം ആൾക്കാര അവിടെ നിന്ന് കഴിഞ്ഞിട്ട് അതെ ഉം ഉം അതന്നെ
ഇപ്പോ ഓരോരുത്തരോരോ പൈസ അയിനൊക്കെ മ്മള് പൈസ കൊടു വിചാരിച്ചൂടല്ലോ
അതെ ഉം ഭയങ്കരര് മറക്കാൻ കയ്യൂല ഇപ്പളും പറീം ഇപ്പളും മക്കള് പറീം നമ്മക്ക് ആ പെട്രോൾ പമ്പിലൊന്ന് പോയി പോരയ്നി അള്ള നല്ലൊരു രസമുള്ള ഒരു യാത്രയനി അത് ഉം അത് ഞമ്മള് ചിരിക്കുംമുമ്പ് നമ്മളെ കൂടെ വന്നോല്ക്ക് ആണുങ്ങൾക്ക് ദേശ്യ വരും നിങ്ങളൊക്കെ ഒരു നല്ലത് ഞമ്മള് ഇവ്ടെ കടന്ന് തലക്കെ കത്താണ്
ഞമ്മളത് ആസ്വദിക്കാണ്
അവർക്ക് ഈ വണ്ടി ശരിയാവണല്ലോ നമ്മൾ ഇത് ഇപ്പളൊന്നും ശരിയാവല്ലേർഞ്
അങ്ങനെ
നല്ലൊരു എൻജോയമെന്റയ്നു ഉം എൻജോയ്മെന്റാണത് ഇപ്പളു അത് ആലോചിച്ച പ്പൊ ഇന്നലെ നടന്നൊരു സംഭവം പോലെ
ഇനി എത്രയാ അത്ര പോയിട്ട്ങ്കെ ഇങ്ങനത്തെ ഓരോ ഓർമ്മകൾ ഇണ്ടെങ്കിൽ നമ്മള് മറക്കൂല
മൂന്ന് വർഷായി കഴിഞ്ഞിട്ട് ന്റെ ചെറ്യേ മോന്റെ ഒരു പ്രായ അവന് ആറു മാസ ആവണോള്ളൂ അറ മാസ ആയിട്ടില്ല ഉം
ഉം
ഏതായാലും നല്ലൊരു രസയ്നി അന്നത്ത അന്നൊരു മഴി ന്റെ റബ്ബേ മ്മാതിരി മഴേനി പെയ്ത പോ
കേറി ക്കാനൊക്കെ സ്ഥലം ഉള്ളയ്നോണ്ട്ല്ലേ
അതെ ഉം നല്ലൊരു ഇതയ്നി അങ്ങനെരു യാത്ര ന്നിമ്മക്ക് കിട്ടൂല അറിയാ
ഞങ്ങള് പോയന്നും അങ്ങന്നെയ്നു നല്ല ആസ്വദിച്ചയന്‌ ഫാമിലിന്റെപ്പരം പോണത് വേറൊരിതാണല്ലോ
ആഹ് അതൊരു സംഗതി സത്യ അങ്ങനെ
മക്കളെപ്പളും പറീം കഴിഞ്ഞതിലൊക്കെ പറഞ്ഞീനു അപ്പ അങ്ങനെ പറഞ്ഞു പിന്നെന്നു
ഉം ഞമ്മളും കഴിഞ്ഞ വെക്കേഷനിൽ പോവാം കഴിഞ്ഞിട്ടില്ല ചെലേ പ്രശ്നങ്ങൾ കാരണം
എടുക്കും അങ്ങനന്നും പോവാഞ്ഞാലും അമ്മക്കു ഒരു എടങ്ങറാണ്
നമ്മക്ക് പോണം ഈ ക്രിസ്മസ് പൂട്ടിനു ഓണപ്പൂട്ടിനു കയ്യോ അറീല്ല അന്ന് മഴ മഴന്റെ നല്ല സ്ഥൈമാവും ബസ് ബോട്ടിന് ഇൻഷാ അല്ലാഹ് നമുക്ക് പോകണംന്ന് പറണിണ്ട്. എടുക്കങ്കിലും ഒന്ന് ചെറുമാതിരി ഒരു യാത്ര. വൽതൊന്നുല്ലെങ്കിലും ഉം പോണംന്ന് പറയു
ഇപ്പനി ദൂരെന്നും പോയോണോന്നില്ല ഞങ്ങളവിടെ ഈ മുക്കത്ത് ഇവിടെന്നെണ്ട്. അ തുടങ്ങുന്ന താമരശ്ശേരി അവിടെ.. കക്കാടം പോയെല് റിസോർട്ടായിറ്റും മറ്റായി പ്പല്ലാരും ഈ റിസോർട്ടക്കാണല്ലോ പോവല് ഫേമിലിആയിറ്റ് പോയി സ്പെൻഡ്യ്ത് അവിടെ തിന്ന്ണ്ട് ച്ച്ണ്ടാക്കി തിന്ന്
ഉം പിന്നെ റീൽസ് ഇട അതന്നെ വല്ല്യ പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും.
മെയിൻ അതാണ് റീൽസ് ഇട കുളിക്ക്ണോം ഫുഡും ഇങ്ങളോ?
അല്ലാഹ് ആ
അള്ളാ അയിനും മാണ്ടിആണ് ഇപ്പത്തെ ട്രിപ്പ്ന്നന്നെ പറയാ. ഇപ്പത്തെ പെൺകുട്ട്യേക്കും ട്രെന്റ് പെൺകുട്ട്യേക്കും ആൺകുട്ട്യേക്കും ഒക്കെ ഓല് അയിനാണ് കാര്യായിറ്റ്പോണത്.
ഉം ന്ന ആയ്ക്കോട്ടെ പ്പൊ വിൾക്യാട്ടോ.
ആ ആ ആയിക്കോട്ടെ